ആ കേൾക്കുന്നുണ്ട് ആ പറഞ്ഞാ കേൾക്കുന്നുണ്ട് ഒന്നുല്ല ഉം ഫുഡ് കഴിച്ചിങ്ങനെ ഇരിക്ക്യാ
ആ ആ എന്തായിരുന്നു കറി?
കറി മോ മോര് കറിയും ഉം ബീഫ് കറിയും പിന്നെ ഉം ബീട്രൂട്ട് തോരനും ബീട്റൂട്ട് തോരനും അത് രാവിലെ ആ രാവില ഇന്ന് പിള്ളേർക്ക് ഉം അത് മതി ന്നർഞ്ഞ് സ്കൂളില് കൊണ്ടോവാന് ചെറിയ കൊച്ചിന് ഭയങ്കര ഇഷ്ട ബീറ്റ്റൂട്ട് വേറെ എന്ത് കൊടുത്താലും തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ടുവരയ്യ ഇന്നലെ ഞാൻ ബീറ്റ്റൂ ചോറും കൊടുത്തപ്പോ അത് ലേശം കഴിച്ച് അപ്പൊ ഞാൻ ഇന്നോടർ ഞ്ഞ് ഇന്നും അ ത് തന്നെ മതി അപ്പൊഞാൻ ഇന്നും അതന്നെ കൊടുത്ത് അപ്പൊ രാവിലെന്നെ പണിയക്കെ കഴിഞ്ഞ്
ആഹാ സാധാരണ ആ കഴിച്ചു ബീറ്റ്റൂട്ട് ഒന്നും കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കത്തില്ലല്ലോ
ആ ഇല്ല ഇത് ഞാന് ഇനി സ്പെഷ്യല് ചിക്കനോ അല്ലെങ്കില് എന്തെങ്കിലൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കികൊടുത്താൽ അതൊക്കെ റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ട് വരാണ് ഒന്നും കഴിക്കുന്നില്ല അപ്പൊ ടീച്ചറ് എന്നോട് പറ ന്ന് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ബേക്കോട്ടാണ് ഇപ്പോ ഞാൻ ങ്ങനെ സോപ്പിട്ട് സോപ്പടിച്ച് സോപ്പടിച്ച് പിന്നെർഞ്ഞ് ൻക്ക് ബീടറൂട്ട് വേണന്ന് അങ്ങനെ അത്ണ്ടാക്കി കൊടുത്ത് അപ്പൊ ഇന്നലെ കഴിച്ച് ആ ആ ആഹ് അറിയില്ല
ആ ഇവിടൊക്കെ പച്ചക്കറി കൊടുത്തു വിട്ടാ പോവുന്ന വരെ
ആ ഞാന് ആ ഞാനില്ല അത് മാത്രം വേറെ കറിയൊന്നും ഞാൻ പറഞ്ഞി ചി ചിക്കനെ പൊരിച്ചിട്ട് ചെറിയ കുഞ്ഞു കഷ്ണാക്കി തരാ അപ്പൊ അതൊന്നും വേണ്ട ഉം ബീട്രൂട്ട് ഉപ്പേരി ചോറ് മാത്രം മതി വേറെ ഒന്നും വേണ്ടാന്ന് ഒരു ദിവസം ഞാൻ പച്ചക്കറിയും ചിക്കൻ പൊരി പച്ചതൊക്കെ ആക്കി കൊടുത്ത് സോയാബീൻ പൊരിച്ചതൊക്കെ അങ്ങനെയ എന്തങ്കിലും ഐറ്റംസ് ഒക്കെ ക്കി കൊടുക്കും ഒന്നും കഴിക്കുന്നില്ലേ തിരിച്ച്ു റിട്ടേൺ ഇവിടെ കൊണ്ട വെര അപ്പൊ ഇത് മാത്രം മതിയഞ്ഞപ്പം ഉം
എവിടെ പിന്നെ മീൻ ഭയങ്കര ഇഷ്ടവാ
ഏ ഏ
മീൻ കഴിക്കും നല്ല പോലെ ബാക്കിയൊന്നും കഴിക്കത്തില്ല പച്ചക്കറി ഒന്നും ഇവിടെ പൂത്തില്ല അത് എങ്ങനെ പിന്ന കഴിക്കുന്നത് ഒരു പച്ചക്കറി ചിക്കനൊക്കെയേൻ ഞമ്മൾ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ കൊടുക്കുവാണങ്ക കഴിക്കും
ആ ആ
ണല്ലോ എല്ല് ഇല്ലാത്ത അങ്ങനത്തൊക്കെ കഴിക്കത്തുള്ളൂ അല്ലാണ്ട്
ആ ആ ഇവിടെ ഇവിടെന്നല്ല അങ്ങത്തത് കഴിക്കൂല ഇവിടെ അങ്ങനത്തത് എല്ലു ഇല്ലാത്ത പീസ കഴിക്കല ഉം ആ ഇവിടെ വ ആ ആ വല്ിയ മോൾക് ഈ കാലത്തിന്റെ പീസല്ലേ ആ അങ്ങത്തതാണ് വലിയ മോൾക്കിഷ്ടം നമ്മള് വേറെന്നും കഴിക്കൂല്ല അത് മാത്രമേ കഴിക്കുള്ളൂ അത്ന്റെ തപ്പു ഞാൻ ചി ഒരു കോഴിക്ക് ഒരു കത്തിലണ്ട
ആ ആ
അഹ് അഹ് കിട്ടീന്റെ പിന്നേം തപ്പ കറിന് പിന്നി ഉണ്ടോ
അഹ്
അ
ഓരോത്തരത്ത് ഓരോ ഇഷ്ടങ്ങളാ ഇവിടെ പിന്നെ ആകെ കിഴങ് വീഴ് വെച്ച് കൊടുത്ത കഴികു ഉരുള കിഴങ് ണ്ട്
ആ എനിക്ക് ഭയങ്കര ഇഷ്ടാ ആ ആ തേങ്ങ തേങ്ങൊക്കെ ചിരണ്ടി ഉള്ളിയ ഒക്കെ ഇട്ട് അങ്ങനെയല്ലേ
ആ തേങ്ങ തര അല്ല അല്ലാണ്ടേ വറക്കൂലേ
ആഹ് ആഹ് ഇതതല്ല ഈ ഇത് നമ്മുടെ ഈ കയാരറ്റും കാബേജ ഒക്കെ വെക്കും പോലെ ഉരുള കിഴങ് ഇങ്ങനെ ചെരി ിയ പീസ ആക്കിട്ട് ആ തോരൻ ആ ആ ആ ആഹ് തോര നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട
എനിക്ക് മെഴുരട്ടിയാണ് ഒന്നുകൂടി ഇഷ്ട അത് നമ്മള് എണ്ണക്കത്തിട്ട് വറുത്ത്ങ്ങനെ എടുക്കില്ലേ മുപ്പിച്ചു അത് ഭയങ്കര ഇഷ്ട അത പണ്ട് നമ്മള് പുതിച്ചോറിനകത്ത്
ആ ആ
സമ്മന്തി കൂടെ വെച്ചോണ്ടല്ലേ പോകുന്നേ അയ്യോ എന്നാ ടേസ്റ്റ് ആ പൊതി തുറക്കുമ്പോ
ആ പിന്ന ആ പിന്നെ ഇത് നമ്മുടെ ഇതില്ലേ വഴുതനാ വഴുതന്െ അതേപോലെക്ക നല്ല ടേസ്റ്റില്ലേ പൊരിച്ചിട്ട് ഉ ഉ
എനിക്കും അങ്ങനെ ഞാനും കുഞ്ഞിലെക്കൊട്ടും അങ്ങനെ പച്ചക്കറൊന്നും വലിയ കൂടലില്ലായിരുന്നു
ഞാ ഞാനും കൂട്ടല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാനിപ്പോ എല്ലാ ഐറ്റംസും കഴിക്കും ചേനയൊക്കെ ഭയങ്കര ഇഷ്ട അത് ഞാന അടു കൂടെ പോവില്ല. പച്ചക്കായ ചേന ചേമ്പ് അങ്ങനത്തൊന്നും ആഹ മാറും അങ്ങനെയല്ല അപ്പഴാണ് നമുക്കരു തി ചെറിവ് വര ഇന്നെത്ന്നത് കഴിക്കണംന്നുള്ളത് പണ്ട് നമ്മളെല്ലാരും വയ്യേക്ക് നടക്ക അത് കഴിക്കിത് കഴിക്ക അപ്പം നമുക്ക് അത്ര ഇത്ണ്ടാവില്ലല്ലോ ഇപ്പഴാണല്ലോ ഹെൽത്ത് ഹെൽത്ത് ഹെൽത്തി ഫുഡ് എന്താന്നുള്ളത് നമ്മുക്ക് നമ്മെ മക്കൾക്ക് കൊടുക്കുമ്പോണല്ലോ നമ്മൾ അറിയുന്നത് ഇതാ കാണ്കഴിക്കേണ്ടെ?
ഇപ്പൊ നമ്മുക്കൊരു ബോധം വന്നിട്ടുണ്ട്. ആഹ രണ്ടു പേര്.
ആണോ പെണ്ണോ
ഒന്നാണും ഒന്ന് പെണ്ണും രണ്ടും ഉണ്ട്.
ആഹ രണ്ടും ഉണ്ട് ഇവിടെ രണ്ട് പെൺപിള്ളേരാ.
യോ ഇവിടെ ഒരാളെ തന്നെ ഭയങ്കര മേടാ പെണ്ണാണ് മേടിപ്പം.
ആഹ് പറയണ്ടോ ചെറുതിനാ ഭയങ്കര ഇന്റെമ്മോ
ആൺപിള്ളേര് ഇപ്പ എനിക്ക് തോന്നുന്നു ഒരുമാതിരി അടങ്ങിയിരിക്കും.
ആഹ ഇത് നല്ല സാധനാ. ചെറുത് വലയ നല്ല അടിക്കും ഇപ്പൊ ഞാൻ കൊറേ അവക്ക് കിട്ടുമ്പോ ഞാൻ പറ നിനക്ക് തിരിച്ച ഒന്ന അങ്ങോട് കൊടുത്തൂടെന്ന് അത അവള് കൊടുക്കൂല. ഇപ്പൊ കൊറച്ചൊക്കെ കൊടുക്കാൻ തൊടങ്ങി, സഹികെട്ട്.
ആഹ അതെ അതെ ഉ ഉ ഇവിടെ ആണെങ്കിലും രണ്ടും കൂടെ അവര്ങ്ങനെ ഒന്നും ഉപദ്രവിക്കത്തില്ല ഇവളാണ് ഉപദ്രവം. നന്നായിട്ട് മേല്നോവിക്കും ഒന്നില്.
ആഹ വലുതോ?
ആ മൂതത് മൂന്നിലൂവാ
ആ ആ
അങ്ങനെ ഉപ്രവിക്കത്തോ അങ്ങനൊന്ന മില്ല.
ആ ആഹ
ഇതാണ് ഉപദ്രവം ഇത് ഉപദ്രവിക്കും അതുപോലെ തറക്കുത്രം പറ - - എല്ലാം ഉണ്ട്. ആ പെൺ പിള്ളേർ എനിക്ക ത്തോന്നുന്നു ഭയങ്കര തർക്കുത്തരവാ, നമ്മളെന്തെലും പറയാം നമ്മുടെ വീട്ടിലൊക്കെ ചിലവാ അവിടെ തന്നെ അത് പറയും നമ്മള് കുഞ്ഞിലെ അങ്ങനെ ആരുന്ന കൊണ്ടേ
ആഹ് ഇന്ന ഇവിടെ അ ഇമ്മമ്മ പറയല്ലോ ഇമ്മ അങ്ങനെ നല്ല കച്ചറന്ന് ഞാൻ പോ പോടാ
ആഹ
ഞാൻ ചീത്ത പറഞ്ഞ പറയാ ഉമ്മമ്മ നല്ല തല്ല കൂടലുണ്ടന്ന് ഉമ്മ പറയല്ലോ
ആഹ അപ്പൊ നമ്മളെ നമ്മുടെ പോലൊക്കെയല്ലേ വ ഞങ്ങളുടെ അമ്മയും പറയും നിന്റെ പോലല്ലേ ആ് അതെ നിന്റെ പോലെ അങ്ങനെ എന്ത പറഞ്ഞാല നിന്റെ പോലല്ലേ വരത്തുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ നല്ല അവൊന്നും വരത്തില്ലല്ലോ.
എന്താ ജോലി ചെയ്യുന്നോ അല്ല ഹൗസ് വൈഫോ?
ഞാനോ ഞാനിപ്പോ ജോലിയന്നും ചെയ്യുന്നില്ല പി എസ് സി അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട അല്ലാണ്ട്
ആ ജോലി ചെയ്തിരുന്നോ കല്യാണത്തിന് മുമ്പ്.
ചെയ്തിരുന്നു.
ആ എവിട എന്ത് ജോലിയാ?
ഞാൻ ടീച്ചറ പഠിപ്പിക്കുവായിരുന്നു ആ ആ സമയത്ത് കല്യാണം പിന്നെ പിന്നെ അങ്ങനെ പോയില്ല.
ആ പിന്നെതു തന്നെ ടീച്ചിങ്ങും കുക്കിങ്ങും.
അതെ അതെ ഇപ്പ എല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചറൊക്കെ ആയ ഒരു ജോലി ചെയ്താ മതി. ഇവിടെ പല പല ജോലികളാ അതെ അത് നമ്മൾ അതും ഈ പിള്ളോര ഇപ്പോഴത്തെ പിള്ളോരന്ന് വെച് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങ് നമ്മുടെ ആ ലെവലൊന്നും അല്ല ഇപ്പൊ എന്തായാലും പറഞ്ഞു കൊടുത്ത് നമ്മള് പറഞ്ഞു കൊടുത്താല ഒന്നും പറ്റത്തില്ല ടീച്ചർ എന്തും പറയുന്നു അതേ പഠിക്കത്തുള്ളൂ
ഇന്നലെ എന്താ കമ്പ്യൂട്ടർ കീബോർഡ് വരക്കാൻ പറഞ്ഞുന്നോട് അവളെ ഇത്ര വരിച്ചിട്ടും നന്നാണില്ല അപ്പൊ പിന്നോട് പറഞ്ഞ് വരയ്ക്കാൻ പറഞ്ഞ് ഞാൻ വരിച്ചിട്ട് ഇതിങ്ങനെയല്ല ഞാൻ പറഞ്ഞ് ഇന്നോട് പറഞ്ഞ പണി ഞാൻ ചെയ്യും നീ മിണ്ടാണ്ടാവടന്നോ അവർക്ക് എന്താണോ ടീച്ചർ പറഞ്ഞത് കൊടുത്തേ ഞാൻ പറഞ്ഞ നിക്ക് ഇതിലുള്ള പോലെ ഞാൻ വരച്ചു തരാ മക്കള് നമ്മള് പറയുന്ന മാതിര്യല്ല
മ് അതെ അതെ എവിടെ ആണെങ്കിലും ഉണ്ടേ എന്തെങ്കിലും നമ്മള് ഇപ്പം കണക്കൊക്കിട്ട് കൊടുക്കുമ്പോ
മ് മ്
അവരുടെ ടീച്ചർ പഠിപ്പിച്ചൊ ഒരു ഇത് കാണും പക്ഷ നമക്കിത് നോക്കുമ്പോൾ മനസ്സിലാവല്ലോ
ആ നമുക്കിപ്പം അവരിത് അവരിതിപ്പ നമ്മ പെട്ടെന്ന് ക്യാച്ചെയ്യാൻ നമുക്കാവൂല
ആ
അല്ലല്ലോ അവര് നമ്മൾ പഠിച്ചത് അവര് പഠിച്ചതും തമ്മിൽ വ്യത്യാസണ്ട്
ഈ അതുപോലെ ആ അതല്ല പക്ഷെ ഇവർക്ക് അതും അ നമുക്ക് ഇവരുടെ മെതേട് മനസിലായില്ലേലും ഇവരുടെ ആൻസറ മനസ്സിലാവുമല്ലോ നമുക്കിപ്പ കൂട്ടുമ്പോ നമക്ക് ചിലത്
ആ പക്ഷെ ചേലെത് ഈ മാത്സ് ഒക്കെ ചെലേലതൊന്നു മോള് സിക്സില അപ്പൊ എന്നോട് ഡൌട്ട് ചോദിച്ചാൽ ഞാൻ പറേയും ഇതൊന്നും ഞാൻ പഠിചേലനിക്കറിയില്ല.
അത് അയ്യോ അതെനിക്കറിയത്തില്ല ഇവിടെ ചേച്ചിയുടെ മക്കളുണ്ട് അവന്മാര് ഇതുപോലെ പറയുന്ന കേക്ക അയ്യോ നിങ്ങള് പഠിച്ച കാലത്ത ഒന്നും അല്ല എ ചേച്ചിയെന്നോട് പറയും നമ്മള് പഠിച്ച കാലത്തെ ഒന്നും അല്ലത് വേറെേതാണ്ടൊക്കെയാ പഠിപ്പിക്ക എനിക്കറിയ ല്ല എന്റെ ഇപ്പം അത്രയതേ ഉള്ളൂ ഇതക്ക ന്നുണ്ട് ഇനി അടുത്ത എന്തവാ നക്ക് അറിയത്തില്ലോ
ആ ഇപ്പസിലബസ് മാറിയെന്ന നമ്മള പഠിച്ച മാര്യൊന്നല്ലല്ലോ
ഹാ അത് ഇപ്പോഴത്തേനൊക്കെ പിന്നെ ഹ് എന്തും മാറിയാലുവേ ഭയങ്കര ഇതുവാ എന്തേലും ഒരു തവണ പറഞ്ഞൊക്കെ കൊടുത്ത മതി കേട്ടോ പഠി ചൂളും പഠിക്കാൻ ഒന്നും മടിയില്ല നമുക്ക് പിന്നെ സ്കൂളിപോന്നോക്കെ ഭയങ്കര മടിയായിരുന്നല്ലോ ഇതങ്ങനൊന്നും ഇല്ല രാവിലെ പറയും സ്കൂളിൽ പോണം പിന്നതുണ്ട് അതണ്ട് പിന്നെ നമ്മളെ കൊണ്ട് ഈ പണിയെടുപ്പിക്കും ഇപ്പൊ വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ പണി ഓരോ ഡേയ്സിൽ പോസ്റ്റർ ഉണ്ടാക്കണം അത് ചെയ്യണം ഇങ്ങണം ആ
ചെറിയ കൊച്ചിന്റെ സ്കൂള് റെഡ് ഡേയ നമ്മള റെണ്ട് കൊണ്ടുള്ളതാ അങ്ങനെ ഓരോരോ ഡേകളുണ്ടാവ
ആ അതാണ് പ്ര പ്രശ്നം ഗവർമെന്റിലാണോ അതോ പ്രൈവറ്റാണോ?
മൂത്ത കുട്ടി ഗവണ്മെന്റാ ഗവണ്മെന്റാ
ഇപ്പം ഗവർമെന്റ് ഗവർമെന്റും എല്ലാം ഇപ്പൊ വന്ന് വന്ന് ഒരുപോലൊക്കെ ആയി വരുന്നുണ്ട് പണ്ടൊക്കെ ഭയങ്കര ഇപ്പ വല്യ സ്കൂളുകന്നൊക്കെ ഏ
ജലദോഷം പിടിച്ചോണോ
ആ പനിയാ
ആഹി എന്നേ തുണങ്ങി
ഇന്നലെ തുടങ്ങിയതാണ് ചൗണ്ടങ്ങ അടഞ്ഞു
ചാറ്റൽ മഴ കൊണ്ടരുന്നു ആ സൗണ്ട് ആ സ്
അതേ നമ്മളിപ്പോ ഒന്നും ചെയ്യണ്ട നമ്മള് വരക്കാത്തിരുന്നരം വയ്യാഴ്ക വരുമല്ലോ
ആഹ് ഒരാൾക്ക് കിട്ടിയാ പിന്നെല്ല ആർക്കും ഉണ്ടോ അവിടെ വേറെ ആർക്കുംണ്ടോ
ഇല്ല ഇവിടെ വേറെ ആർക്കും ഇല്ല ഒരു പനി വന്ന കൂടി മാറതേ ഉള്ളായിരുന്നു സമാധാനമായി നങ്ങ് വിചാരിചപ്പടുത്ത വന്ന്
ആ ആ ആ
ഉം എന്നാ ശരിയേ ഞാൻ വിളിക്കാവെ